ഓ ഓമെ റേഞ്ചിന്റെ പ്രശ്നം കാരണം ഫോണ്ടെ ട്ടായിപ്പോയി ഞാൻ അറിഞ്ഞിന്തില്ല ഓ
പിന്നെ എന്തൊക്കെണ്ട്
വേറെതൊക്കെ തന്നെ പഠിക്കുന്നു പഠിക്കുന്നയിന്റെറെ ഇതൊക്കെ ആയിട്ട് പോഉന്നു
അല്ലാത്ത ഇതൊന്നുംല്ലല്ലേ പഠിക്കാ എന്തിനാ പഠിക്കുന്നെ അല്ല ഒഴിവൊന്നും ണ്ടാവ് ലല്ലോ ഏസിങ്ങോ
ഓ
ആഹ്
മെഡിക്കൽ ഫീൽഡ് ഒക്കെ താല്പര്യായിരുന്നോ
ആഹ് ഇഷ്ടായിരുന്നു നെയ്‌സിങ്ങൊക്കല്ല ഇഷ്ടായിരുന്നെ ഇപ്പൊ എന്റെ ത തന്റെ മോള് നഴ്സിങ്ന ബി എസ് സി നഴ്സിംഗ്
ഓ ഓക്കേ ക്കേ നേരത്തേന്ന് പറഞ്ഞ പഠിക്കുന്ന കോൺസെപ്റ്റ് അങ്ങനെ ഇല്ലായിരുന്നോന്ന് ഇത്ര ദൈസെയ്യുമ്പം കല്യാണം കഴിക്കണം എന്നു ആയിരുന്നു അല്ലേ
ആ ഉ പിന്നെ മാരേജൊന്നും കഴിണ്ടാവ് ലെയ്ക്കുലെ ങ്ങളെ
ഇല്ല ഇല്ല ഇല്ല ഞാൻ പഠിച്ചിട്ടേള്ളു പടി ച്ച് ജോലി വാങ്ങിയിട്ട് എന്നാണ് വീട്ടിന്ന് പറഞ് വക്കുന്നത്
അഹ് ശരിയാ അങ്ങനെ ആവട്ടെ അതന്നെ പ്പൊ വേണ്ടത് നമ്മുക്ക് അം പ ഇപ്പത്തെ കാലഘട്ടത്തി അമ്മക്ക് ഇപ്പത്തെ കാലഘകത്ത് നമ്മക്ക് നമ്മള് ഹസ്ബൻഡുമാരൊന്നും ഒരാളോടൊന്നും കഴിയൂല്ല ഞാൻ പറയുന അമ്മടുത്തണ്ടെ അമ്മക്കൊടു കാലംന്ന് പറയും കരണമക്ക് ക് എല്ലത്തിനും സാധനത്തിനും എല്ലാ സാധ ഭയങ്കര റൈറ്റ ആണല്ലോ
തെയ്റ്റാണ് ആമ് നമുക്ക് ജീവിക്കണെങ്കി നമ്മളെൻ
നമ്മളെന്നെ ണ്ടാക്കണം അപ്പൊ നമ്മള ഒരാള് ചോദിക് കണ്ടല്ലോന്ന് ഒരിതാണ് ഒരാളോട് ചോദിക്കാതെ അമ്മക് ക് കമ്മട്ത്ത്ണ്ടെങ്കി അമ്മക്ക് കൊടുക്കണം വേറെ താണല്ലോ
ഉം നമ്മക്കൊരു പൈസ ണ്ടാക്കി ഒരാൾ കൊടുകുമ്പോ അവർക്ക് സന്തോഷാഹ അത്ര തല്ലേ നമ്മുടെ കാര്യത്തിന് നമ്മൾ കാരണം പലറെയ്ല് പൈസയില്ല ഒരു ജോലി ഉണ്ടേല് എന്തിന് പണം കൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ വേ എന്തുണ്ടെങ്കിലും കാര്യഇല്ല
അതെ അ പാണ്ടായിട്ട കാരന്
ഓ ഒര് ആര് ഒര് ഒര് ആ പണ്ടൊക്കെന്നെറഞ്ഞ ആരോഗ്യമേലയിലാണ് അത്ര പണത്തിന്റെ ചലവില്ല. വഷെ ഇപ്പോ പ്പോന്ന് ർഞ്ഞാ എന്തിനും പണമാണ് ഒരു ചെറിയ അത്തിനുള്ളിൽ പൽ വല്ല്യ ഇന്റാണ്
ആഹ് അമ്മളെ ചെലേ കാര്ത്തി പൊ വല്യ ചെലവാ
ഉം ഒരു കഠിക്കാൻ തന്നെ ഇത്ര ആ ആ പണം പോവുന്നുണ്ട് ണ്ട അന്നേരം അതുപോലെന്നെ ജോലി വാങ്ങിച്ച് സ്വന്തം കാലിൽ നിക്കാണ് വേണ്ടത്. ആണായാലും പെണ്ണായാലും രണ്ടുപേർക്ക്- കഞ്ചോല ഇത് വേണം എന്നത് ഈ ഈ കാലട്ടത്തി - ഇപ്പ ഇത്രൂടെ ജോലിയുടെ ഇമ്പോർട്ടന്റ് എല്ലാരും മ മനസ്സിലാക്കുന്ന പ്രാധാന്യം നേരത്തേന്ന് പറഞ്ഞ അങ്ങനെല്ലായിരുന്നു
വച്ചു ഇപ്പ എല്ലാരും പഠി- രുന്നു എല്ലാരും മക്കളെ വീട്ടിലാക്കി പോവുവയാണ് പഠിക്കാൻ
ഓ ആണ് ആണ് ഡിപ്ലോമ കോഴ്സ് ഉം അത് പ്ര അറിവില്ല പ്രായത്തില് ചെയ്തതാണ് ആർക്കും ആരും പറഞ്ഞ് കൊടുക്കാനോന്നും കാണില്ല പിന്നെ ഫാമിലി സപ്പോർട്ട് കൂടി ഇല്ലെങ്കില് - എന്തായാലും എന്റെ മാരേജ് ഒക്കെ നടന്ന് പിന്നെ പഠിക്കൻ പിന്നെ ഹസ്ബ- ബന്റ് സപ്പോർട്ട് വേണം പഠിക്കണമെങ്കില് അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റ- കിട്ടയില്ലെങ്കിൽ- അത് പിന്നെ അതിന്റെ ഒരു രീതി കൊണ്ടു പോവാ
ആ പിന്നെ നമ്മള് വേറെ കെട്ടിക്കുമ്പോ നമ്മൾക്കറിയാം പഠിപ്പിക്കാ എന്നൊക്കെ പറയുന്ന കൊറച്ച് കഴിയുമ്പോ അവര് പറയും പിന്നെ പഠിപ്പിക്കാനൊന്നും അവർക്ക് സമ്മതം ഉണ്ടാവൂല്ല അ ഓ ചെലരുടെയൊക്കെ ജീവിതം അപ്പ നമ്മളെവിടെ എന്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായി നല്ല ഫുൾ എ പ്ലസ്സായിരുന്നു പഠിപ്പിച്ചില്ല അപ്പൊ അവർക്ക് പിന്നെ പഠിക്കാൻ ഞാൻ വീണ്ട്ല്ലല്ലോ അതുകൊണ്ടൊക്കെ എല്ലാ വിദ്യാഭ്യാസം ണ്ടായിരുന്നു
ഉം ഉം അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ബിസിനസുകളുതുടങ്ങി ഇപ്പൊ കൊറെ ബിസിനസ്സ് ഒണ്ട് ഇങ്ങനെ സ്റ്റിച്ചിങ് ബൊട്ടിക്ക് ഒക്കെ ആയിട്ട് മേക്കപ്പ് അങ്ങനെ മേക്കപ്പിനോടൊക്കെ താല്പര്യമാണോ
ആ താല്പര്യായിരുന്നു ഈ മക്കളേയും കൊണ്ട് അങ്ങനത്തൊന്നും കഴിയില്ല
ഓ മക്കള് ഇത്തിരി കൂടെ വലുതായിട്ട് നോക്കിയാ മതി
ആ അതെ അങ്ങനെയൊക്കെ നോക്കണം നമ്മളവിടെ അങ്ങനെ പിന്നെ ഇളയണ്ണന്റ മരുമോളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണ്ട്
ഉം എല്ലാ ദിവസവും ഇങ്ങനെ ആകുമ്പോ നമുക്ക് തന്നെ മടു-
ആഹ് ആ അതെ
ഉം
പിന്നെ പഠി പഠി എന്താലും വിദ്യാഭ്യാസത്തിന് നമുക്കൊരു ആവശ്യം
ഉം ലൈഫിലേറ്റവും വേണ്ടത് വിദ്യാഭ്യാസമാണ് പ്പ നേരത്തെ പണ്ട് കാലത്തൊന്നും അയി ന്റെ ഇമ്പോർട്ടന്റൊന്നും ആർക്കു ഇങ്ങനെ പ്രാധാന്യമില്ല വിദ്യാഭ്യാസം എന്ത് വിദ്യാഭ്യാസം എന്തിന് എന്ന് ഒക്കെയുള്ള രീതിയാണ് ശ് രം ഇപ്പം ഈ ജന- ക്കേഷൻ എന്ന് പറയുന്നത് നല്ല എന്താണ് പലതിനും എം സർക്കാരാണെ പോലും കുറെയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൊറെ പുത്തൻ പുത്തൻ കോഴ്സുകള് കൊണ്ടുവരുന്നുണ്ട്
ആ അതെ എല്ലാതരം കൊഴ്സുകളും ഫ്രീ ഒണ്ട്
ആ വിദ്യാഭ്യാസത്തിന് പിന്നെ സാമ്പത്തിക പിന്നോക്കം നൽക്കുന്നവർക്കതിന്റെതായ സ്കോളർഷിപ്പൊക്കെ കൊടുത്ത് നല്ല രീതിലിപ്പോ വിദ്യാഭ്യാസം ഒരു ലെവല് വരെ എത്തിക്കുന്നുണ്ട്
എങ്ങനെ തന്നെ ഇത് പിന്നെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടു പോകന്നല്ല
കാരണം നമ്മക്ക് എ് ഇങ്ങനിരുന്നാപോരല്ലൊ ഓരോ കാര്യം ചെയ്യാനാൾക്കാര് വേണം അതും അതിന്റെത ചുമ്മാന്ന് ഒരാൾക്ക് ചെയ്യാൻ പ ത്തില്ല എല്ലാത്തിനും അതിന്റെ പ്രൊഫഷണലാള് വേണം ഇപ്പൊ ഒരു ഹോസ്പിറ്റലായാലും വർ ക്ക് ചെയ്യണെങ്കില് അവിടെ നേഴ്സുമാരന്ന്പറഞ്ഞാ അവർക്ക് ക അവർ ക്കതിന്റെതായ ആ കഴിവില്ലെങ്കിലവരവിടെ നിർ അവര് ചുമ്മാ ഒരാളെ കൊണ്ട് നാസാന്ന് പറ കമ റ്റൂല്ല അത് പഠിപ്പിച്ച് കാരണം
പിന്നെന്തിന് ജോലിക്കാരെ ആവശ്യ
ഓ ഓ ഓരോ ജനറേഷൻ കൂടുന്നുംതോറും കാരണം ആരോഗ്യമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാതിരിക്കാം എന്നല്ലേ അത് വ രും എന്തായാലും അങ്ങൊണ്ട് ശരിയായൊരു ഹോസ് ഹോസ്പിറ്റല് വേണം അതിന് പറ്റിയ സ്റ്റാഫ്
പിന്നെ ഹോസ്പിറ്റലൊക്കെ പോ എല്ലോടത്തും ഒരു ആദ്യ നമ്മ എവിടെലുക്കെ ഹോസ്പി റ്റൽ ഇപ്പ എല്ലാ സ്ഥലത്തും ഹോസ്പിറ്റ ത്തിലാണല്ലോ അതിനൊക്കെ ആൾക്കാർ കൂടി കൂടി വരല്ലേ. ഇനിയിപ്പ അത തന്നെ നെഴ്സറിയാലും സ്കൂളായാലൊക്കെ ഒരു സ്ഥലത്ത് ആദ്യൊക്കെ ഞങ്ങളവിടെ ഒരു സ്കൂളാരുന്നു. അപ്പൊ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇതാണല്ല സ്കൂളുകളായല്ലൊ
ആ അതെ, അതെ, അതെ. അപ്പൊ ഒരു ഹോസ്പിറ്റല് ആണെങ്കിലും അതിനകത്ത് ഹോസ്പിറ്റല് മാത്രം പോരാ, അതിനകത്ത് വർക്ക് ചെയ്യാൻ ആൾ ക്കാർ വേണം ഡോക്ടർ, നഴ്സസ് ഇവരെല്ലാം പഠിച്ചിട്ടേ കേറാൻ പറ്റുള്ളൂ, എ ചുമ്മാ പോയി നിന്ന ഒരാൾ ഒരു എമർജൻസി വന്നാൽഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇപ്പൊ ഈ കാലത്ത്
നമ്മള അറിഞ്ഞ് നമ്മള് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടീട്ടല്ലേ മടുക്കൊള്ളൂ.
ഓ ആണ്.
കല്യാണങ്ങൾ പറഞ്ഞ പോലെ ചുമ്മാ പോയിട്ടിരുന്നിട്ട് കാര്യമില്ല അല്ലോ, പിന്നെ അങ്ങനെയൊക്കെയാണ് പഠ അയിനല്ല ഇണ്ടാവ എല്ലാ പഠ എല്ലാ വിദ്യാഭ്യാസതിനും അതിൻേതായ ഇത്ണ്ടാവും.
ഏ....
ഡോക്ടർ ആയാൽ ഡോക്ടർമാര്, ടീച്ചർ ആയാൽ ടീച്ചർമാര് ണ്ടെങ്കിലും മക്കളെ പഠിപ്പിക്ക ന്തൊക്കെ കഴിയുള്ളു. എന്റെ മോൾ എൻറെ ഏട്ടത്തിന്റെ മോള് പറയും പിന്നെ ഞങ്ങള് പറയുംഎന്തിനാജ് നഴ്സിംഗ് അന്ക്ക് ഒഴിവുണ്ടാവൂല, ല്ലോ റെസ്റ്റ് ഉണ്ടാവു ഒക്ക പറഞ്ഞു ഞങ്ങള് ടീച്ചറായാൽ അനക്ക് എത്ര സമയം ഉണ്ടാവോ അതിന് കണക്ക് നമക്ക് പോരാലോ അപ്പൊ അവളറിയ പിന്നെ നമ്മള ഇങ്ങനെ ശബ പിന്നെ ഒരു ഇവ ഉണ്ടാവൂല എപ്പോഴും നമ്മുക്ക് സംസാരിക്കാൻ കഴ യ്യണല്ലോ ടീച്ചറായാലേ നത് ഭായട് സംസാരിക്കേണ്ടി വരോ? പിന്നെ നേഴ്സായ ഓരോ ബുദ്ധിമുട്ടുള്ളതാണ് ഒ ആദ്യ ടീച്ചിങ്ങനോട്‌ വല്യതാല്പര്യല്ല ചെറുപ്പത്തിലേ പറയും ഡോക്ടറാവനാണ് ഇഷ്ടം.
പഠിച്ചിട്ട് എം എൽ സി എടുക്കയാണെങ്കില്
ടീച്ചിങ്ങും അവരെ പഠിപ്പിക്കണ ഡോക്ടർയാണ് ടീച്ചിങ് ചെയ്യ അതൊക്കെ അതിന് കുറെേ ഓപ്ഷൻ ഉണ്ടല്ലോ. ബി എസ് സി നേഴ്സിങ്ങ
നഴ്സിംഗന്ന് പറയുന്നത് അത്ര ഇതല്ല ഷിഫ്റ്റ് ആണ് പക്ഷെ ഇവിടെ കേരളത്തിൽ അതിനുള്ള സാലറി ചെയ്യുന്ന ജോലി ക്കുള്ള സാലറി കൊടുക്കുന്നുണ്ടോന്ന് ചോയ്ച്ച ഉണ്ട്. ഓ ആണ് പക്ഷെ ഇ ചുമ്മ ഒരുനേഴ് ത്ത്മാര് പോരല്ലോ കഴിവ് കഴിവുള്ളവർക്ക് സാലറി കൂടുതല് അത്രം പൈസങ്ങനെ പൊ പൊർത്തൊക്കെ നല്ലിതാണ്. നഴ്സിംഗിന് നല്ലൊരു സാധ്യതയാണ് ഉം
അതെ അമ്മളെ അപ്പോളറിയും അങ്ങനെ പഠിച്ച അയല് ള്ളാൾക്കാര്ണ്ടാവൊള്ളൂ ഇങ്ങൾക്കൊക്കെ എന്തെലും അസുഖം വന്നാല് നോക്കാനും ഡോക് ഡോക്ടർമാരുണ്ട് ഇല്ലെങ്കില് ഇനി അങ്ങനെന്നറിയോള്
ഉം ഉം പിന്നെ ഹലോ ഹ ലോ രണ്ട്
ക്ക് ന്ന്ണ്ട് മക്കള്തരെ ത ത്തായിരുന്നു. ചെല സമയത്ത്ങ്ങട്ട് വരും പിന്നെന്തൊക്കെയുണ്ട്?
പിന്നെ വേറെ വിശേഷം ഒന്നില്ല
അങ്ങനെയൊക്കെ വന്നാ ജോലി നമ്മക്ക് അത്യാവിശ്യ ആണല്ലേ? പഠിച്ചിട്ടാ ഇപ്പ കാര്യളളു ഞാൻ മക്കളോട് പറയും ഇനി നമ്മള മാതിരി തന്നെ അവണ്ട പഠിച്ചോളൂ പഠച്ചാലാ ഒരു ആ ഒരു നിലേല് എത്തുള്ളൂ പറയും.
അ
ജോലിടൊക്കെ പ്രാധാന്യം ഇപ്പഴാണ് മനസ്സിലാവണേ, ഈ പഠിക്കുന്ന ഒക്കെ ടൈമിലാണ് ഒരു കാര്യത്തിന് ഒരു പൈസന്ന് നമ്മുടെ എടുക്കാ ഒന്നുല്ല കാരണം നമ്മളെ രക്ഷകർത്താക്കളാണ് സഹായിക്കണത്, പേരൻറ്സാണ് നോക്കണ അപ്പോ അവർക്ക് ഇത്രോ പഠി പ്പിച്ചിട്ട് അവർക്കെന്തെങ്കിലും ചെയ്ത് കൊടു ക്ണോ എന്നാണ് എന്റെ ആഗ്രഹം ഉം ഇത്ര പൈസൊക്കെ മുടക്കി അവര് പഠപ്പിക്കണല്ലേ ഉം ഉം
പിന്നെ അ
പിന്നെ വേറെ എന്താണ് എങ്ങനണ് ഈ പൈസൊക്കെ സേവെയ്ന്നസേവ് യ്യാറുണ്ടോ
ആ സേവിയർ ആ നമ്മൾ വേറെയെന്തേലുംആയിട്ട് പൈസ അങ്ങനെ നമ്മൾ ഇടത്ത്കണ വെക്കണ പൈസ അങ്ങനെ ഇങ്ങനെ ആയിട്ട് പോവും വേറെ കാര്യത്തിനാരിക്കും
പൈസ മ മാസ വരുമാനംണ്ട് അതീന്ന് പകുതി എടുത്ത വെക്കണെങ്കില് പ നമക്ക് നമ്മുടേതായ ഒരു സേവിങ്സ് ഉണ്ടാക്കിട്ട് ബാക്കി പൈസ എടുക്കാം അങ്ങനെയൊക്കെ എടുത്തക്കാണേ നമുക്ക് സേവിങ് ഉണ്ടാക്കാൻ പറ്റും ഉം ഉം
സേവെയ്യാം
എങ്കിലൊക്കെ ട്ടോ